ആഹ് കേക്കുന്നോടാ
എന്ത്‌ണ്ട് എന്തൊക്കെയുണ്ട്
സുഖം സുഖം
ഓ എന്താ പണി മക്കൾസ് ഒന്ന് ഒക്കെ പോയിട്ടുണ്ടാവല്ലോ ഒക്കെ കെടന്ന് ഒറങ്ങാനായോ
കിടക്കാൻ പറ്റില്ല
ഏ പൊറത്ത് പോണെന്നോ
പൊറത്ത് പോ
എങ്ങനെ ക്ലിയർ ആണില്ലല്ലോ
ഹലോ
ആഹ കേക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കണ ആഹ് കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട്
ആഹ ഇന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റില എനിക്ക് പൊറത്തു പോണായിരുന്നു ആ ഇപ്പൊ പോയിട്ടൊക്കെ വന്നതേ ഉള്ളൂ അപ്പഴാ ഞാൻ മെസ്സേജ്
ആഹ് ആ അല്ല മക്കള് മക്കളഞ്ഞ് വൈകുന്നേരാവില്ലെ എത്താൻ എല്ലാരും
ആഹ അവടെ നാലര
നാലര ആവൂല്ലേ ആഹ് ഫുഡ് കഴിക്കല് കഴിഞ്ഞോ
പുട്ട് ഞാൻ പുറത്തു പോയപ്പോ ചാർട്ട് ച്ചു
ആ അത് നിങ്ങക്ക് തെരക്കട് ഇല്ലട്ടോ ഞാനും പൊരാങ്ങെനേയാണെങ്കി ഇങ്ങളൊപ്പം
ആ ചാർജേ കുടി ച്ച് ഒര്
ആ എന്നാ പിന്നെപ്പൊ ഇന്നത്തെ ഉച്ച ക്ക്ല്ലതായല്ലോ ഇനിപ്പോ ഒന്നും വേണ്ടിരൂല
ആ
ആ ഇത്പ്പോ നല്ല കഥയാണ് മക്കള് പോയപ്പോത് നമ്മക്ക് ഇതന്നെ പരിപാ
അതാ അപ്പൊ എന്റെരു ഫ്രണ്ടിനെ കണ്ട് അപ്പൊ ഫ്രണ്ട് പറയുന്ന ഞാനൊന്ന് ചത്തു
ആ അതന്നെ നമ്മക്ക് ഇങ്ങനെയൊക്കെല്ലള്ളു എൻജോയ്മെന്റ് നമ്മള് ഫ്രണ്ട്സിന്റെക്കെ കൂടെ പോയി ആണ്ങ്ങളൊക്കെപ്പളും ഫ്രണ്ട്സിന്റെ കൂടെ പോയി ഓല് കഴിക്ക്ണില്ലേ ഞമ്മക്ക് എപ്പളെങ്കിലോക്കെല്ലോള്ളു ഒര് എൻജോയ്മെന്റ്
കിട്ടുന്ന സമയം ഞമ്മള് അടിച്ച് പൊളിക്കുക
അതന്നെ അത്രേള്ളൂ
ഇന്നലെ ഇന്നലെ ഒരു കല്യാണണ്ടായിരുന്നു
ആ
അപ്പൊ ഒരുപാട് ഫ്രണ്ട്‌സേള്ല്ലാരും ഇണ്ടായിട്ട് നല്ല രസാര്ന്ന് ഒരുപാട് നാളേള്ക്ക് ശേ ആവുമ്പത്തേക്ക് അവിടെ മാഷിന്റോട്ത്തേ കല്യാണ കല്യാണ നം സുച്ചനാ ഏ എ
ആഹ ആഹ ഇങ്ങനെക്കെ ഒണ്ടാവുമ്പോളല്ലെല്ലുള്ളൂ നമ്മള് ഒന്ന് ഹാപ്പിയാണത് വെറെയ്
ഹലോ
ഹലോ ക്ലിയറ് കൊറവൊണ്ടാലാ
ആ റേഞ്ച് ഇങ്ങള് പറയണത് ചെലേപ്പം മുറിഞ്ഞ മുറിഞ്ഞാ കേക്കണ ചെലേപ്പം പോവുണ്ട്.
ആണോ പക്ഷെ എനിക്ക് വൈഫെ ആണല്ലോ കൊഴപ്പ ഇല്ല എനിക്ക് കറക്റ്റിന് ഏക്കാം.
ആ അപ്പം നല്ലതായിട്ട് കേക്ക്ന്ന്ണ്ട്
ആഹ
ആഹാ ചെലേപ്പോം ചെല ഗിന്റെതാ പ്രശ്നാവുലിയമ്മളെ ഫോൺ ചെയ്യുമ്പോ അവിടുത്തെ റേ തിന്റെ പ്രോബ്ലായിരിക്കും പറയും നമ്മളെ ഫോണിനാവില്ല ചെലേപ്പൊ
അ ആഹാ പിന്നെ ഫുട്ടെക്കെ കഴിച്ചാ
ഫുഡൊക്കെ കഴിച്ച് ഇന്ന് അംഗലവാടിക്കാര അംഗലവാടിക്ക് പോയിട്ടില്ല പോനെ ഒറക്കി
ഞങ്ങക്ക് പോവാതെ
ഇന്ന് ഇപ്പോ അംഗനവാടില് ടീച്ചർക്ക് മീറ്റിങ്ങില്ലാ ഹെൽപ്പറിന് മീറ്റിങ്ങാണ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞയച്ച് ലാൽപറിന്റെ കുട്ടിയണോനെ അപ്പൊ ഹെൽപ്പറില്ലാഞ്ഞ ചെലേപ്പം വൈകുന്നേരം വരെ വേ കരച്ചിലാവും ഇപ്പ ചേർത്തീട്ടല്ലേ ഉള്ളൂ അപ്പം വെറും കര ചില്ലാണേ അപ്പ എൽപ്പറോക്കെ ന്നിട്ടൊക്കത്ത് വെച്ചിട്ട് ക്കെ ചോറൊടുക്കലും ഉണ്ണാ കൊടുക്കലെക്കെ ങ്ങനെണ് അപ്പൊ പിന്നെ നി ഞമ്മളു കൊണ്ടേ പിനാല് പിന്നെയെല്ലേ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാത അങ്ങനെ കരഞ്ഞിരുക്കും അപ്പൊ ടീച്ചർക്കും ബുദ്ധിമുട്ടെ രാരര രണ്ടു പേരുണ്ടെങ്ക് ഓക്കെ ഇതിപ്പ ടീച്ചർമാരൊറ്റ ഒരാളൊറ്റ് റ്റക്കാമമ്മുക്കും ബുദ്ധിമുട്ടാല്ലേ അങ്ങനെ കരഞ്ഞു കയിഞ്ഞ കുടുങ്ങിയല്ലോ ആ ഞമ്മക്കൊരു പേര് രണ്ടു പേരെ നോക്കാൻ തന്നെ നമ്മക്ക് പാടാ പിന്നെ പി ഞാൻ പറയും ഓനെ സമ്മയിക്കന്നെ വേണം പറയും സ്കൂൾലെ ടീച്ചർമാരെയും ഈ പറഞ്ഞ അംഗവാടിത്തോലെയും സമ്മയിക്കന്നെ വേണം കാരണം എത്ര മക് മക്കളുണ്ട് അയറ്റൊളൊക്കെ ഒരുപോലെ കണ്ടെത്തെൻണ്ടേർ
ഒക്കെ പറയുന്നതാണ് നമ്മൾക്ക് തന്നു വിടുന്ന കാര്യങ്ങള് കറക്റ്റ് കൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇവിടെ ഒരു പത്ത് നാല്പത്തഞ്ച് എൺപത്തിന ക്ലാസ്സില ഇരുത്തി അവര് ഒറ്റ നിപ്പ് നിന്നല്ലിയോ ഇതെല്ലാം പഠിപ്പിച്ചുടു
ആ അതെ ശരിയാണത്
നമ്മള് രണ്ടെണ്ണത്തിനെ കൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രാന്താണ് എന്തെല്ലാം ദേഷ്യമാണ് നമുക്ക് വരുന്നത് വായി വരു വായി വരുന്നതെല്ലാം പറയും
ഞമുക്കൊരു നേരമൊരു പുസ്തകോ എന്ത് എങ്കിലും ഒന്നും കാണാം നമ്മുക്കല്ല പഠിക്കാതെന്നാല് ഞാൻ അതാ ചിന്തിക്ക് ടീച്ചർമാരൊക്കെ സമ്മയിക്കണം കേട്ടോ ഇങ്ങന ഈ പീരാന്തു ച്ച മക്കളാണല്ലേ ഫുള്ള്
അ ഹാ വാ വാ പിന്നൊരു കാര്യുണ്ട് അവിടെ പോയി കഴിഞ്ഞാ അവര് ഡിസിപ്ലിൻ ആണ് അവര് നമ്മടെ വീട്ടിലാണെങ്കി ആ ഒരു രീതി ഇതവര്‌രവിടെ കാണിക്കുന്നില്ലല്ലോ അവരെയൊരു സീറ്റിലിരുന്ന് പ്രോപ്പറായിട്ടവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ടീച്ചർമാര് നിൽക്കുന്നു വീ വീട്ടിലങ്ങനാണോ
അതന്നെ അങ്ങനെയാല് പോകുമ്പോ, നമുക്ക് പറഞ്ഞമാതിരി ചെയ്യാം അവിടെയാവുമ്പോ ഉഷാറാവുവല്ലേ പിന്നെയെന്നാടി ടീച്ചർമാരുടെയടുത്തൊ രു വടികണ്ടാലവർക്ക് പേടിയാണ്
ആ.. അതാണ്,
ആ.. ആ.. മാഷിനടുത്തിത്ര ചൂരൽവടിയുണ്ട്, അതൊക്കെയാണ് ഇവിടെ വന്നിട്ട് മക്കളെ ഡിസ്കസ് അതൊക്കെയാണ്. എനിക്കുചിരിവരും കേൾക്കുമ്പോളേ, കാരണം ഒരുബോക്സ് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്കെയിലുകൊണ്ടുവന്നിട്ടില്ല, ഒരു പെൻസിലൊരു കുട്ടി കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ മാക്സിനൊക്കെ പ്രത്യേകിച്ചും വേണല്ലോ വലിയ കു കുട്ടികളായില്ലേ, ഏഴാം ക്ലാസ്സിലെത്തിയില്ലേ ഇങ്ങട്ട് ഇവരിതാ പറയാ, അമ്മീ, അമ്മച്ചിയേ മാഷ് വന്നീട്ടോ അപ്പൊ അവരിങ്ങനെ പറഞ്ഞു. ഇങ്ങോട്ട് ഓല്ക്ക് അടി കിട്ടി ഉമ്മച്ചിയെ ആ ചൂരൻവടി കൊണ്ട് ചന്തിക്കാണുകിട്ടിയത് കിട്ടുമ്പം, അം.. വേണം പറച്ചിലിയേ കാരണം മക്കൾക്ക് സ്കൂൾ വിട്ട്‌വന്നാല്
ആ
കഥകളാണ് സ്കൂൾതെ ക്കോരോകഥ ആ.. പക്ഷേയാലോചിച്ചാ ചിരിയും വരും. ഞങ്ങളൊക്കെയിപ്പമാകാലഘട്ടം കഴിഞ്ഞവരല്ലേ, ഞാന്
ഉം.. നമ്മക്കുമങ്ങനെ കി ട്ടീയിട്ടില്ലേ നമ്മക്കു കിട്ടിയ കാലത്തെ അടിയൊന്നും ഇപ്പളത്തെ പിള്ളേർക്ക് കിട്ടുന്നില്ല.
ഇപ്പളത്തെ ടീച്ചേഴ്സുമാരെവിടെ അടിക്കണേ, അടി മാത്രം ഇപ്പൊ അടിച്ചുകഴിഞ്ഞാലും രക്ഷിതാക്കള് ചോ ചോദിക്കാണ്. എന്തിനാണ് എന്റെ മകനെനിങ്ങൾ തൊട്ടത് ചോദിക്കും
അതാ, അല്ല ഇപ്പോളങ്ങനെ വലിയ അടിയോ കാര്യങ്ങളോ യൊ ഒന്നുമില്ല, അത് അങ്ങനെയപ്പം അവിടെയാണ്, ടേക്ക് കെയറിംഗ് നമ്മളൊക്കെപഠിക്കുന്ന സമയത്ത്, പിടിച്ചു നിർത്തി ടോപ്പൊക്കെ ഇങ്ങോട്ട്
ആഹ് വലിഞ്ഞിനെ പൊളിച്ച് ആ ചതിക്കങ്ങട്ട് കിട്ടും ഞാൻ പറയാ അതൊന്നും മറക്കൂല അത് പറയാണ്ടങ്ങള് അതാണെങ്കിൽ ബോയ്സ് ഒക്കെല്ലാരും അടി കിട്ടുകന്ന് പറയ്പോ തെ എല്ലാരും നോക്കി ല്ലോ അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ആലോചിച്ചാൽ ലേ ആ മാഷ്മാര് ആ ടീച്ചർമാര് നമ്മുക്ക് എവിടുന്നായാലും ആ ഒരു മുഖം ഓർമ്മ വരുമല്ലോ അടികി റ്റതൊക്കെ മറ
കൈ കൈട തുമ്പത്ത് നോക്കി ടീച്ചർ മരി ചെല ടീച്ചർമാര് അടിക്കും കൈയുടെ തുമ്പത്ത് അപ്പൊ ആ പെരുപ്പ് നമ്മളെ തലെ വരക്കെ നമ്മളക്കൻ നൂറ്വണ കരി വാലി
അതന്നെ ഞാ ഞാനുംന്റെ ചങ്ങാഴ്ചൊക്കെ വാ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്സ് ഉണ്ട് ഒരു ചങ്ങാഴ്ച്ച മാത്രം അപ്പൊ എരറ്റ ആള് എന്നാ ഞങ്ങളെ രണ്ടാളും വിളിക്ക തന്നെ ചെങ്ങായിമാര് ക്ലാസ്സിലെ കുട്ടികളും ചങ്ങാഴ്ച്ചകളും ചെങ്ങായിമാരൊക്കെ വിളിക്ക ഇങ്ങട്ട ഇത് ഇതിലി അപ്പാ അടിക്ക് ടിക്കുമ്പോ അങ്ങനെ തന്നെ ആയിരിക്കുവേ നിങ്ങൾ രണ്ടു പേര് എന്തെിലും സം സരിക്കേ പഠിപ്പിക്കണേന്റെ എടിയില് സവയലംണ്ടാവും പക്ഷെ വേറെ എന്തേലും പെൻസിലോ കൊണ്ട് എന്തേങ്കും വരും ടീച്ചർ ഞങ്ങൾ എണ്ടാളും മാറ്റിർത്തി പിന്നെ ആ ടീച്ചറെ കാണുമ്പോ എന്തൊരു ദേഷ്യേനെന്നോ കാരണം ഒരേ മൻസായി ഒരേ ചങ്കായി നടന്ന മാറ്റിരുത്തുമ്പം നമ്മക്കുണ്ടാവോലൊ ആ ടീച്ചേർസ്മാരോട് ഒരു ദേഷ്യം
ഇപ്പഴും ഉണ്ടാ കൂട്ടുകാരിയായിട്ട്
ഏഹ് ഇപ്പളു ണ്ട് ഭയങ്കര ചങ്കാ ചങ്കും ചങ്കും ആണ് ഇപ്പളും അത് പറയും എപ്പളും എല്ലാരും അല്ല വീടിനടുത്തൊന്നൊല്ല ഞങ്ങള് സ്കൂൾന്നങ്ങനെ പരിചയപ്പെട്ടതതായിരുന്നോ ഞങ്ങള് ആ അഞ്ച് തൊട്ട് ഒപ്പാണ് അഞ്ച് ഞ്ചാം ക്ലാസ് തൊട്ട് തൊടങ്ങിയത് പത്താം ക്ലാസ് വരെ തേ ഒപ്പം
ശരി ശരി
ക്ഷെ രസാണ് സംഭവം ഞമ്മളെ സ്കൂൾ ലൈഫ് ഒക്കെ ആലോയ്ച്ചാ നമ്മക്ക് ചിരിയും വരും സങ്കടം വരും ലേ ഇപ്പം വിചാരിക്കും നമ്മക്കുത് ഇപ്പ മക്കളൊക്കെ പോണാണുമ്പ ഞമ്മക്ക് ഒന്നും കൂടി ആ സ്കൂൾ ലൈഫ് ഒക്കെ ഒന്ന് കിട്ടിയെങ്കില് നമ്മള് സ്വാഭാവികായിട്ട് നമ്മടെ മക്കളെ ക്കുമ്പം നമ്മള് ചിന്തിച്ച് വോവും ല്ലേ ആ ഒരു കാലഘട്ടം പറിണത് വേറൊര് ഏഹ്
അന്നൊക്കെ നമ്മള് പറയാരുന്നു ഓ പെട്ടെന്ന് വളർന്നിരുന്നെ ക്കെട്തെ. ഇപ്പൊ നമ്മള് പറയുന്നത് ഒന്ന് ചെറുതായിരുന്നാ മതിയാരു കാരണം ഇപ്പല്ലാം നമ്മളെ നമ്മളോടുവല്ലേ നമ്മള് ഓടിക്കോണ്ടിരിക്കുവല്ലേ മറ്റേ നമ്മളെ പൊറകേ നമ്മളെ ഓട്ടിക്കാന് ഒരാളും അയിനായി തരാന് ഒരാളു അപ്പ നമ്മള് അതൊക്കെ ന നമ്മള് ചെയ്യുമ്പഴത്തേ അതെല്ലാം നമുക്കൊരു ഫാരവാണ് പിന്നെ കല്യാണോ ആഹ് ത്തിന് മുമ്പൊക്കെ അപ്പത്തേക്കു ഓ ഇപ്പൊന്നും അറിയേണ്ട ചുമ്മാ പഠിച്ചാൽ മാത്രം മതി. കേ എടേല് പോവാ വരുക ആ ഒരു രീതി ഇട്ടിരിക്ക്ന്ന ഡ്രസ്സ് പോലും കഴുവ വല്ലോം സമയത്ത് തിന്നാ പഠിക്കാൻ പോകാ അതെ ഉള്ളാരു
ആ ആ സത്യാണ് അത് ഞാൻ പറയും ഞാനൊന്നും പത്താം ക്ലാസ്സും പ്ലസ് വണ്ണും ആയെന്നൊന്നും ഞാൻ ഒന്നും തിരുമ്പലില്ല. സത്യം പറയല്ലോ ഒന്നും തിരുബൂ- കാരണം ഏഴ് മണിയ ആകുമ്പോതിന് ബസ്സ് ആ അതന്നെ ഇപ്പ നമ്മള് ചെയ്യാത്ത പണികൾ-
ആ അതാ ഞ എന്റെയും ഡ്രസ്സുകള് എന്നെ കൊണ്ടങ്ങനെ എന്റെ ഇപ്പ പിന്നെയും കഴിവി ഇടുവാരുന്നു അവള് അവള് അത് തന്നെ കഴിവി- അവർ സ്കൂളിന്നൊക്കെ വരാൻ പറ്റ- ഞാൻ അത് ഊരിയിടുവ ഊരി അങ്ങ് ഇട്ട് കൊടുക്കത്തെള്ളായിരുന്നു എന്റെ ഉമ്മ തന്നെയ കഴിവുന്നേ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ അതേ കണക്ക് ടയ വന്ന് അങ്ങ് ഊരിടുമ്പത്തേക്ക് ഈ ട്യൂഷൻ എടുപ്പൊക്കെ ഉണ്ടായിരുന്ന്
ആ ഹ് ആഹ്
അപ്പഴ് ഞാൻ ഊരിയിട്ട് കൊടുത്തി ട്ട് ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനങ്ങ് കേറിയിരിക്കുവായിരുന്നു പിന്നെ അവിടുന്ന് എണീക്കുന്നത് എട്ട് മണിക്കാ പിന്നെ വല്ലോം കഴിക്കുകാ എനിക്കോള്ളത് പഠി ക്ക്യോ കേറി കെടന്ന് ഒറ ങ്ങാ ഇതേ ഒള്ളാരുന്ന് രാവിലെ വീണ്ടു എണീട്ടില്ലാതെ തോ ക്കി കൊണ്ട്റിയും
എറങ്ങി പോക് കാ പിറ്റേന്നും ഇതേമാതിരി
ഇപ്പ ആഹ് ഇപ്പോ നടക്കൂ ഇപ്പ ഇനി ഞമ്മള് എത്ര വർഷം നമ്മള് ഇത് കണക്ക് വെളു പ്പിനെണീറ്റ് വെച്ചുണ്ടാക്കി കൊടുത്തു വിടണം
അതന്നെ നമ്മുക്കിപ്പ എത്ര വെളുപ്പിന് എണീക്ക്ണ്ട് അ ഇനി ഏഴ് മണി എട്ട് മണി ആയാലും സ്കൂളും ല്ലേ എന്നാ അവ്ടെ കെടക്കും ആ കെടത്തം
ആ
ക്കെ രസല്ലൊരു ജീവിതായിര്ന്നു ഒക്കെ ശരീട്ടോ പിന്നെ വിളിക്കാ